ഹലോ ആഹ കേക്കണില്ലേ
ആണ്ട്
ആ എന്താ
എന്താ വർത്താനം നല്ല വർത്താനം എന്താവടത്തെ നം
എന്താ സുഖമാണ് കുഴപ്പൊന്നുമല്ല
ഉം ചായ കുടിയക്കെ കഴിഞ്ഞോ
ആഹ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ കുട്ടി നീച്ചിക്കണ് പ്പൊ കുട്ടീ ഇപ്പൾ പല്ല് തേപിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി ഒക്ക് പാല കൊടുക്കാന്ന് നി
ആഹ
ത ഓക്ക് കഞ്ഞി ആ ഒളിപ്പം നീച്ചിണള്ളൂ ഒരു അഞ്ച മണി രാവിലെ നീച്ചീന
ആ അത കറേ നേരംവയ്കി
ആ അത് കഴിഞ്ഞ
ആഹ
പിന്നെ
ആഹ എന്താ കൊടുക്ക്ന്നേ
നനികഞ്ഞി കൊടുക്കും ഇ നേരായില്ലോ പിന്നെ വല്യ താല്പര്യല്ല കടികളോട ഒന്നും നൂൽപുട്ടാ ഭയങ്കര ഇഷ്ടന്ന് ഓട്ടടാണ് ഉണ്ടാക്കിയിരിക്കണുന്നത് നൂൽപുട്ടാണെങ്കി അതേരി ഇളക്കച്ചോറൊക്കെ വെച്ച അതൊക്കെ ഇഷ്ട്ടാണ് കൂടുതല് ഇഷ്ടം ചോറാണ് ഇപ്പൊ പനിയും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ടേ കഞ്ഞിന്നയാണ് ചെറിയരി കഞ്ഞിൻെണ കൂട്ടാനൊന്നും കൂട്ടാൻ വച്ചാ വായിലാകെ ഇ വന്നിട്ട് മരുന്ന് കുടിക്കണതല്ലേ അപ്പൊ നാവൊക്കെ തൊലിഞ്ഞിട്ട് ഒരു കൂട്ടാനും കൂട്ടാൻ കെക്കണില്ലേ ഇനി പിന്നെ ഇപ്പ മിഞ്ഞന്ന് എന്താന്ന അറിയില്ല പനി വിട്ടാര ഓള ഒറ്റക്കന്നെ എടുത്ത് ഉപ്പേരി കണ്ടപ്പം എരി വലിച്ചണൊണ്ട് വെള്ളം കുടിച്ചണണ്ട അയി ഒപ്പം തന്നെ ആ തിന്നണം ഉണ്ടോക്ക് ആണെങ്കി- എരുംപുളിയൊക്കെ കിട്ടാനും വേണ്ടിട്ട് അതിന് ഇപ്പ കൊറേ ആട്ട് തിന്നിട്ടില്ലല്ലോ അതുകൊണ്ട അപ്പ പിന്നെ കഞ്ഞി ആ കഞ്ഞി നിർത്തിക്കണ ഇപ്പോ ചെറിയരി കഞ്ഞി ഇപ്പൊ
ഉരുളക്കേങ്ങൊക്കെ പുഴുങ്ങിയാണ്ട് കൂട്ടാനായി കൊടുത്താ മതിരില്ലാതെ
എരി ഒക്കെ വല്യ പ്രശ്നൊന്നുമല്ല
ഉംഇതകുമ്പോ വായ് പുണ്ണുണ്ടാവുമ്പോളൊന്നും വെക്കൂല
ആഹ അതിപ്പ ആ മരുന്ന് കുടിച്ചിട്ട് പാരസെറ്റാമോൾ പനിമരുന്നും ആന്റി ബയോട് ട്ടിക്കോ അല്ലല്ലേ എല്ലാം മരുന്നും വറെ ഒപ്പം കുടിച്ചിട്ടാണ് തോന്നുന്നത്
അടങ്ങി ഇരിക്കുവോ
ഇല്ല
ഉം കേറോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജനാല കൂടക്കെ കേറോ
ആഹ എല്ലോട്ടും കയറിയേണ്ടാണ് അടങ്ങിയിരിക്കൂല ഉം ഉ നിങ്ങ ചായകുടിച്ചില്ലേ
ചായ കുടി കഴിഞ്ഞു ഇനി ചോറും പരിപാടി വെക്കണം ഒന്നും ആയിട്ടില്ല
ഉ എന്താ മീൻ കിട്ടിരിക്കണോ
ആഹ
ആഹ
ഉന്തങ്ങക്കെന്താ
ഞങ്ങക്ക് ബിരിയാണി വെക്കണം എന്നാണ് കരുതിക്കണത് അപ്പം അെ ഉള്ളി ഇതൊക്കെ കരിഞ്ഞ വെച്ചിക്കണ് നിങ്ങള എങ്ങനെയാ വെക്കല് ചോറും ക്ക അന് മിക്സ് ആക്കിയാണ്ടാ വയ്ക്കല് അതോ വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയാ വയ്ക്കല്
മിക്സ് ആക്കിങ്ങാണ്ട തന്നെയാണ് പക്ഷെ രണ്ടും കൂടി മിക്സ് ആക്കും ല തമ്മ തമ്മിൽഒരു നടുക്ക എന്തെങ്കിലുംന്ന് വെക്കും വാഴേന്റെ ഇല അല്ലെ ഒരു തുണി കഷ്ണംമൊക്കെ വെക്കും
എങ്ങനെ നിങ്ങള് ചോറ് വയ്ക്കല അപ്പൊ ബിരിയാണി തിളപ്പിച്ചു ഊറ്റിയണോ വയ്ക്കല് തിളപ്പിച്ചുറ്റിയാണോ വക്കല് അത വെള്ളത്തിലിട്ട് വേവിച്ച എങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുവല്ലോ വറ്റിച്ചു വെക്കുവല്ലോ തിളപ്പിച്ചുറ്റിയെ
ആഹ തിളപ്പിച്ച
തല്പര്യ
അ വളം അങ്ങാണ്ടേക്ക് മസാല കൊടു എന്നിട്ട് അരിയിട്ടിട്ട് തളിച്ചിട്ട പകുതി വേവിനെ ഊറ്റു
സ്പൈസസ് ഒക്കെ അല്ലേ ഇത് എലപ്പട്ട ഗ്വാമ്പോ അതൊക്കെ ഇട്ടാണ്ടാണോ ഏലക്കും പട്ടയും ഗ്വാമ്പോവാ അതൊക്കെ ഇട്ടിട്ടാണോ
ആ ഏലക്കും പട്ടയും ഗ്രാമ്പും ഇട്ട്ങ്ങാണ്ട് തിളപ്പിക്കും അരി എന്നിട്ട് പകുതി വേവാകുമ്പം ഊ ക്യോക്കും പിന്നെ വേറെ പാത്രം വെച്ചിട്ട് അ സൺഫ്ലവർ ഓയിൽ ഒഴ്ച്ചിട്ട് ആ സവാള വഴ പിന്നെ ഇഞ്ചി പച്ച മുള ക് വളുത്തുള്ളി ചതക്കും ചതച്ചിട്ട് അതൊന്ന് വഴറ്റും അത് വാടി വരുമ്പോ പിന്നെ തക്കാളി ഇടും അങ്ങനെ വാട്ടി വെക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് കിട്ടും
അല്ല ഇപ്പൊ ബീഫ്ണെങ്കിലോ ബീഫ് ആണെങ്കില് വേവിച്ചിട്ടല്ല
ബീഫാണെങ്കില് ബീഫ് മാത്രം കുറച്ചൊന്ന് ആ വേവിച്ചണം ചിക്കൻ ആണെങ്കി ഒന്നിച്ചു വേകും ബീഫ് ചിലപ്പോ വേവാത്ത ബീഫ് യ്കാരപ്പം ബീഫ ഒന്ന് വേവിക്കണം
ആ പിന്നെ ഉള്ളി വാട്ടിട്ടന്നല്ല വക്കല് രണ്ടിനും പിന്നെ ചിക്കൻ ആയാലും ഉള്ളി വാട്ട്യാണ്ടനെല്ല വക്കല്
ചിലവർ അല്ലാതും വെക്കും
ആഹ ചെലര് ഞാൻ കണ്ട കിണ് ഇപ്പ യൂട്യൂബില് നോക്കിയപ്പോ കൊഴച്ചാണ്ട് ഉള്ളി ഇതൊക്കെ അങ്ങനെ കൊഴച്ചാണ്ട് ചിക്കൻ ഇട്ട് കൊഴച്ചിട്ട് എന്താ ആഹ് അങ്ങനെ കണ്ട കിണ് പിന്നെ അതേമാതിരി നമ്മള് ചിക്കൻ കറി വെക്കുവല്ലോ
ആഹ
ആ ചിക്കൻ കറി വെക്കണ പോലെ ചിക്കൻ കറി വെച്ചിട്ട് അങ്ങനെ തെളപ്പിച്ചു കിട്ട് ചോറ് തിളപ്പിചൂറ്റിയിട് അടിൽ ആദ്യം കുറച്ച് ചോറിടും ന്നിട്ട് ചിക്കൻ ക ന്റെ കുറച്ച് ഗ്രേവി വാരും എന്നിട്ട് അതിന്റെ മേല കുറച്ചും കൂടി ചോറിട്ടിട്ട് കുറച്ച് ചിക്കൻ പീസ് ഇടും
അതൊക്കെ ഭയങ്കര സ്പൈസി ആയിട്ടേക്കാരും പിന്നെ വരി ഉ
ആഹ ആഹ് ചിക്കൻ കറി മാതിരി ആഹ
അതാ മസാലേറയും അതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടും ചെിലവർക്ക് ഇഷ്ടപ്പെടൂല ഞങ്ങളിങ്ങനെെ വക്കല് വായിറ്റിട്ട് നല്ലോണ്ണം വഴറ്റും ഉള്ളിയും തക്കാളിയും എല്ലാം വയറ്റും റ്റി അക്ക് ബിരിയാണി മസാലന്റെ പൊടിയിടും പിന്നെ കറിവേപ്പില എങ്ങനെും വെക്കാ എങ്ങനെ വെക്കാ ഒടയാതെക്കണെങ്കിൽ പൊരിച്ചാ ഒന്നും കൂടി നല്ലതാണ്
ആഹ ആ് ഞങ്ങൾ ഇവിടെ പൊരിച്ചാണ്ടാ വക്കലക്ക്
ആഹ ചിക്കൻ പൊരിച്ച ഞാ ഒടയൂല
ആഹ പെരുന്നാക്കൊക്കെ വെക്കുമ്പോ ഇപ്പന്നുംമ്മല്ല വടെ ഞങ്ങള്ൾ മാത്രേ ഉള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ ബിരിയാണി വെക്കാന്ന് കരുതി അതുമ്പം എളുപ്പല്ലേ
ആഹ
മറ്റേ അതൊരു കറിയും ഉപ്പേരി മരു മീൻ പൊരിച്ചലും പ ഇപ്പടൊക്കെ വ ഇതിപ്പോ ഒറ്റടക്ക് പണി കഴ്യല്ലോന്ന് വിചാരിച് ബിരിയാൻ വക്കാന്ന് വിചാർച്ചിട്ടൻഡ്
ആഹ
ഉ ഞങ്ങളോട് പെരുന്നാക്ക് വെക്കുമ്പ ഒക്കെ അതാവാ അങ്ങനെ കാണിക്കും എല്ലാം അരിഞ്ഞു വെക്കും പിന്നെ ചിക്കന് ഒന്ന് മഞ്ഞളും ഉപ്പും പിന്നെ ഒര് ത്തിരി മുളക് പൊടിയും തേച്ചാണ്ട് ഒന്ന് പൊരിച്ചാണ്ട് എടുത്ത്പ വെ മറ്റിയത് രാവിലെ പള്ളിക്കക്ക് പോകുമ്പോ എന്താ ഞങ്ങൾക്ക് പോകുമ്പോ ചോറിന ദമ്മിട്ടിട്ടാ പോവലേ
ആ
അല്ലാതെ ഞങ്ങള്ൾ ബിരിയാണി വെക്കുമ്പോ പൊരിക്കലല്ല അങ്ങനെ പെരുന്നാക്ക് പൊരിച്ചിട്ട് നോക്കല മറ്റേത് രാത്രി ചിക്കൻ കൊണ്ടന്ന് വന്ന് ക്ലീൻ ചെയ്താണ്ട്
ആ
അപ്പൊ രാവിലെ വെക്കും തലേന്ന് കിട്ടണതൊണ്ടേ അപ്പൊ പിന്നെ വെക്കാനും സ്ഥലഇണ്ടാവൂല അല്ലെങ്കിൽ കൊ കൊറെ വാ
പൊരിച്ച് വെച്ചാല് ടേസ്റ്റാണ്. മം
ഇങ്ങനെ ഒന്ന് വെച്ച നോ
എങ്ങനെ
ഞാൻ കണ്ട്ക്ക്ണ് എന്താ ഇങ്ങനെ ഗ്രേവി ഇണ്ടാക്കിട്ട് അതേമാതിരി ചോറ് നെയ്ച്ചോർ ഒക്കെ ഉണ്ടാക്കൂലെ വറ്റി ച്ചാണ്ട്
ആ അപ്പളും അയിന്റെ കൊഴുപ്പ് വെരൂലേ അരിയില്
എങ്ങനെ?
ബ വരച്ച് വെക്കും.
വറ്റിച്ച് വെച്ചാല് കൊഴുപ്പ്ണ്ടാവോ?
ആഹഅത് നമ്മളെ പ വെള്ളം ഞമ്മളതില് വറ്റിച്ചല്ലേ? തളപ്പിച്ച് ഊറ്റുമ്പോ അതിന്റെ കൊഴുപ്പൊക്കെ കളഞ്ഞാണ്ട് ഇട്ക്കല്ലേ അതിന്റെ പഷ ഇണ്ടാവൂല
ഞാൻപ്പോ യൂട്യൂബിൽ രണ്ട് മൂന്ന് രണ്ട മൂന്നെണ്ണം നോ പലതും പല രീതിയിലാണ് ചെയ്യണത്. ചെലോല് വറ്റിച്ചാണ്ട് ചോറ്ട്ക്ക്ണത്ണ്ട് ഇങ്ങനെ തള ഇ ചുറ്റിയാണ്ടുള്ളതുണ്ട് പിന്നെ അതേമാരി മിക്സ ആ മിക്സ് ആക്കിയാണ്ടുള്ളതുണ്ട് അങ്ങനെ
ആ
ത് പലതാണ് അപ്പൊ ഞാനൊന്ന് എങ്ങനെയാണിങ്ങൾ ഇണ്ടാ ഉണ്ടാക്കല് ന്നില്ലതൊന്ന് ചോദിച്ചറിയാനേ
ആ ഞങ്ങൾ ന്നട്ട് തൈരൊക്കെ ഒഴിച്ച് സുർക്ക ഒക്കെ ഒഴിച്ച് പിന്നെ ചിക്കനാണെ ചിക്കന് അല്ലെ ബീഫ് ഇട്ട് കാണ്ട് നല്ലോം കൊഴച്ച് വെച്ചിട്ട് അപ്പ തന്നെ അയിന്റെ മസാലെന്നെ നല്ലോരു ടേസ്റ്റാ. വാടി വരുമ്പോ പിന്നെ അയിന്റെ മേലൊ രു നാരണ്ണ ഒഴിച്ചു നാരങ്ങ ഇണ്ടെങ്കിൽ നാരങ്ങി വഴച്ചു. മൂന്നു ഴിക്കും ഉണ്ടെങ്കില് തൈരെന്താലും നിർബന്ധ പിന്നെ അരി അയിന്റെ മേലക്ക് വായറ്റെല വെക്കും അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം വെക്കും. ചോറൈന്റെടീക്ക് പോവാതൊക്കാൻ മസാലേന്റെ മേലെ ആ അയിന്റെ മേലെ ഒന്നിച്ചിടല്ലേ പിന്നെ ഇ ടുക്കുമ്പോ ആ ചോറിന്റെ വറ്റൊക്കെ മസാലയിആാവൂല്ലേ
അപ്പത് അയ്നൊരു. ലയറ് കൊടുക്കാന്ല്ലേ രണ്ടും മിക്സ് ആകാതക്കാന്
ആ ആ
ചിക്കന്റെന്റെ ഫ്ലേവർ കയറും ചെയ്യൂലേ
ആ ആ അതൊക്കെ കേറും.
ഏതരിയാണ് ചോറിന് ഇട്ക്കല് നിങ്ങള് ബിരിയാണി വെക്കാന്?
ഞങ്ങള് കയമ്മ അല്ലെങ്കില് ജോക്കർ ഒക്കെ നല്ലായിരിയാ
പിന്നെ കുക്കറിലണെന്ന്ണ്ടെങ്കി ആവി വന്നാ മതി വിസിലടിക്കണംന്നില്ല
അപ്പത്തിന് വേവൂലേ?
ആ അപ്പോത്തിന് പിന്നെ അതിന്റെ ആവിയൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കാൻ പറ്റുള്ളൂ
ആഹ്
വിസിൽ അടിക്കണംന്നില്ല. ആ ആ വിസിലിന്റെ സൗണ്ട് വരുമ്പോ തന്നെ ഓഫ് ആയിത്താൻ മതി
ഓഫ് ആക്ക. ആ അപ്പോക്ക് ചിക്കനാവുമ്പോ അപ്പോത്തിന് വേ
ആഹ് രണ്ടാണെങ്കിലും അങ്ങനെ മതി. ബീഫ് നമ്മള ആദ്യം വേവിക്കണില്ലേ
ച്ച്ണതോണ്ട് ആ ചിക്കനപ്പൊത്തിന് വേവോ
ആഹ് ചിക്കനക്ക വേവു ചിക്കനൊക്കെ പെട്ടെന്ന് വേവും ഏ
വെള്ളം പാരണ്ട്യേരൊ ചിക്കൻ്റെ മസാലേക്ക് വേണ്ടല്ലോ
ഏ എ. ഈ തൈരും സുർക്കിം നാരങ്ങി ഒക്കെ ഒഴിക്കുമ്പോ തന്നെ വെള്ളംണ്ടാവുലേ അത് കൊറേ സമയം കത്തിക്കരുത് അത് തെളക്കണ സമയം മതി തെളച്ചു കഴിഞ്ഞാ പിന്നെ ആവി വരുമ്പോ അത് ഏ ധമ്മില് ആവിയൊക്കെറങ്ങീട്ടയ്ല് വെള്ളമാകൂലേ. അങ്ങനെ അയില് വേ വ്ണത്. അപ്പം തുറക്കരുത് ന്നൊള്ളൂ വിസില് പൊറത്ത്ക്ക് പോകാതന്നാ മതി ആവി
ആ ആ ഉം ന്നാ ശരി ആഹ് ഇഞാൻ അങ്ങനെ വെച്ച് നോക്കാം ഉം ന്നാ ശരിട്ടോ ഉം